ഹലോ
ഹലോ ആ കേൾക്കുന്നുണ്ട്
എന്താ വിശേഷം
ആ വിശേഷമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അവിടെയോ
നല്ല വിശേഷം ഭയങ്കര ചൂടന്നല്ലേ മഴയായിട്ടും ആഹ അതെ അതെ ഇവിടെ ഇപ്പ രണ്ടു ദിവസമായിട്ട് നല്ല വെയിലാ ചൂടാ ഇച്ചിരി തണുപ്പൊക്കെ ആയിരുന്ന് ഇപ്പൊ വീണ്ടും ചൂട് തുടങ്ങി
ആ ഉം
ജോലി എല്ലാം കഴിഞ്ഞോ ആ ജോലിക്കെ കഴിഞ്ഞു
ഉം
ഇല്ല ഇന്നില്ല ഇന്ന് ഓർക്കു ഒഴിവ ഇന്നിപ്പം സാറ്റ ർഡേ അല്ലെ അതെ അതെ അപ്പം ഇന്ന് ഓൾക്കു ഒഴിവാണ് ഒരാള് ഉച്ചക്ക് ഉറങ്ങി ഉണ്ട് ഉറങ്ങില്ലൊന്നുമില്ല അവിടെങ്ങനെ ഞാൻ പിടിച്ചു ഉറക്കിയതാ ഞാൻ വെയിലല്ലേ കളിക്കാൻ പോവാന് കഴിയൂല്ലല്ലോ അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് വെയിലാറട്ടേ എന്നിട്ട് പോവപറഞ്ഞിട്ട് മറ്റേ ആള ങ്ങനെ ഇവിടെങ്ങനെ ഉറങ്ങൂല്ല അങ്ങനെ ക ആ ഇത് നോക്കി നില്ക്കാന് വെയി ലാറെണോ നോക്കി നി അപ്പൊ ഞാൻ പറഞ്ഞു സമയം എടു വെയിലറാൻ നിങ്ങള് പോവാ എന്നിട്ട് അപ്പൊ ഞാൻക്ക് തൈക്കാനുളള ഇങ്ങനെ തൈ അപ്പൊ ഞാൻ എനിക്ക് തൈ കാലോനിങ്ങനെ അത് വെട്ടി ഇങ്ങ റെഡിയാ ക്കി വെക്കേനു വെട്ടി ച്ച നമക്ക് തയ്ക്കാൻ പണി യില്ലല്ലോ ആ തയ്ക്കാനുപ്പോ പഠിച്ചിട്ടുള്ളൂ അറില്ലേനി അപ്പൊ അങ്ങനെ ക്ലാസ് അ പോയിട്ട് അങ്ങനെ പഠിച്ചിട്ട്
ഉം
അപ്പങ്ങൻ പഠിച്ച പഠിച്ചത് അപ്പപോ മോളെ ഇപ്പ മോളെ സ്കൂളത്ത് യൂണിഫോമ ഒക്കെ അടിച്ചു എനിക്ക് ടോപ്പ് അടിക്കാ ശീല വാങ്ങിപ്പോന്നീന്നു
ഉം ഹ്
അപ്പ ഇനിയിപ്പോ ശീല വാങ്ങിയിട്ടൊന്ന് വെട്ടിയൊന്ന്‌ അടിച്ച് നോക്കാ അങ്ങനെപ്പോൾ നമ്മൾ ഞങ്ങൾ സ്വയ അടിച്ചടിച്ച് അങ്ങനെ നമ്മള് പഠിക്ക കൊറെവട്ടം അടിക്കേണ്ടി വരഉലൂഒരു പെ നമ്മൾ പഠിക്കൂലല്ലോ അപ്പൊ എന്നാ അപ്പൊ എന്തായാലും ചുമ്മാ ഇരിക്കല അപ്പാ ശീല വാങ്ങി ഒന്ന് വെട്ടോ ഒന്ന് വെട്ടി നോക്കാ വെട്ടാനാണ് നമുക്ക് ബുദ്ധിമുട്ട് വെട്ടിയ പിന്നെ അടിക്കാൻ വലിയൊ വലിയൊര് പ്രയാസില്ല അത് വെ കാരണം അത് ഏ അളവ് അത് ഏ അളവൊപ്പിച്ച് വെട്ടാനാണ്
ഉം ഹ്
ട്ട്
ഉ
അപ്പൾ അതൊന്ന അങ്ങ് വെട്ടി വെച്ചാ എന്തായാലും ഇപ്പോൾ എന്തായാലും ഇപ്പൊ പൊറത്ത് ഭയങ്കര വെയില ഇപ്പൊ എങ്ങോട്ട് പോകാനുംല്ല ഇവിടെങ്ഇരിക്കല്ലേ ഇങ്ങള് ഉച്ചക്ക് ഒറങ്ങലുണ്ടോ
ഓഹ അങ്ങനെയൊന്നുംല്ല ഞാന് എനിക്ക് ചെറിയൊരു മോണ ഉണ്ടേ രണ്ട വയസുള്ളത് ആ അപ്പൊ അതിനെ വെച്ച് പണിയെല്ല ണം കഴിഞ്ഞ് അതിനെയൊ ഉറക്കി എല്ലാ ആവുമ്പേക്ക് മൂന്ന മണി കഴിയും ആ പിന്നെ പകല് കിടന്ന് അങ്ങനെ ഉറക്ക ശീല ഇല്ല പിന്നെ ആ സമയം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആരലുംക്കെ വിളിക്കാനുണ്ട് ഫോണൊക്കെ വിളിച്ച ഇങ്ങനെ ഇരിക്കും അത് കഴിയ്പ
ചപ്പോ ഒഴിഞ്ഞു ഫോം വിളിക്കാൻ നമക്ക് പ്രത്യേക സമാധാനം ഒഴഞ്ഞി ഇരുന്ന് ഫോം വിളിക്കാമ്പോ മറ്റത് മക്കള സൗണ്ടുത്കൊ ഓ മോനെക്ബുദ്ധിമുട്ട നമുക്ക് വിളിക്കാന് ഇനിപ്പേ നമ്മളെ വാക്കിള്ളോൽക്ക് വിളി കഴിഞ്ഞപ്പ നമ്മ ഇപ്പ ഫ്രണ്ട്സിനോ ആർക്ക് വിള നമ്മള് സമാ അത്പോലെവിളിക്കാനെങ്കി ല് മക്കളൊെ ഒഴഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിയൊക്കെ ഇരിക്കണല്ലോ
അതെ അതെ മൂന്ന് മൂത്തയാള് എട്ടാം ക്ലാസില്
ൽ ആണെ എന്ന് ക്ലാസ് തുനതത് അവധിയാണോ
ഇന്ന് ഒരു ഉ പതിനൊന്നര വരെ ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നു ഓൾക് ഇപ്പ എസ് പി സി ടെ ഇദ് തുടങിട്ടുണ്ട് ആണോ അതിന്റെ എക്സാം ആയിരുന്നു അയിന്ന് പോയിട്ട് പന്ത്രണ്ട് ആയപ്പോയാവന്ന് എങ്ങനെ പോലെ ബസിലോ അധോ നിങ്ങൾ ആരെങ്കിലും കൊണ്ടാക്കലാണോഇല്ല ഹസ്ബന്റ് കൊണ്ടാകും ആണോ അടുത്ത് തന്നെയാണൊ സ്കൂള് ഇങ്ങളെ
ആ ഒ ഇല്ല ഒത്തിരി അടുത്തല്ല എങ്കിലും നമുക്ക് ക്ക് ഓട്ടോയ്ക്ക് പോവാനുള്ള ദൂരൊള്ളൂ
ആ ആ അപ്പന്ന് ശനിയാഴ്ച അയതോണ്ടക്കെ ഇന്ന് പ്പോ സ്കൂൾ ബസൊന്നുല്ലാ ത്ത ത് അവധി ആയത് അ അവധിയായതോണ്ടെ അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങ ത്തെ ക്ലാസിന കെ നേ
കൊണ്ട് വിടണം അതെ എല്ലാരും ഇല്ലല്ലോ കൊറച്ചു പേർക്കല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ സ്കൂൾ ബസ് അലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ
കിലൊക്കെ നമ്മള് നമ്മളെ സ്വന്തം റിസ്കിൽ കൊണ്ടാക്കി
കൊ അതെ അതെ കൂട്ടിക്കൊണ്ട് വരണം ഉം ഉ അ പിന്നെ പുള്ളിക്കാരൻ കൊണ്ടുക്കോളും ഓട്ടോ ഓടിക്കുന്നുണ്ടേ അപ്പം കൊണ്ടാക്കിട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ടും വരും അ
അതൊരു സുഖാണ് ല്ലേ കാരണം ഇങ്ങൻത്തൊക്കെ നമ്മക്കാവുമ്പം നമ്മ ക്കൊരാൾ വീട്ടില് ല്ലാഞ്ഞാല് ഞമ്മൾ ചെറിയ മക്കളും കൂടി ആവുമ്പളേ നമ്മക്കെന്തായാലും കഴുയൂലല്ലോ ഓലിം വെച്ച് കൊണ്ടരാനും കൊ
ആ അതെ അത്ര നേരം ഏ ഒമ്പതരക്ക് പോകണമായിരുന്നു അപ്പൊ ഒമ്പതര തൊട്ട് പതിനൊന്നര വരെ കുഞ്ഞു മോളെയും കൊണ്ട് നമുക്ക് ഇവിടെ നി
നമുക്ക് നിക്കാനും കയൂല്ല നമ്മള് പോയി ഒന്ന് പിന്നെ ഇങ്ങട്ട് വരാനുള്ള സമയൂ ണ്ടാവില്ല ഒക്കെ ബുദ്ധിമുട്ടാണല്ലൊ നമക്ക് അല്ലെങ്കിൽ നമ്മുക്കന്നെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ വാണം പരിചയള്ള വണ്ടിക്കാരെക്കെണ്ടെങ്കിൽ നമ്മുക്ക് ഓരെ കൂടെ വിടാ പക്ഷെ ഇപ്പഅയിനൊക്കെ പേട്യാണ് ഇപ്പ എത്ര പരിചയള്ള ആളാ പറഞ്ഞിട്ടും കാര്യ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ രോ അങ്ങനെണ്ട് ഇപ്പ നമ്മൾ ഒരിക്കലും നമ്മള് ഓൽ വിചാരിക്കൂല ഇങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുംന്ന് വിചാരി ക്കാത്ത കാര്യങ്ങളൊക്ക ചെയ്ത് വരുന്നത് അപ്പൊ ആ നമ്മള് നമ്മക്ക് അത്ര അടുത്ത് അതന്നെ നമ്മൾ നമ്മളെ സ്വന്തം റിസ്കില് അതാണ് പി മറ്റേ നമ്മക്ക് എന്താ വച്ചാല് ആ പണ്ടൊക്കെ നമ്മ എല്ലാരേം വിശ്വസി
പിന്നല്ലേ
പക്ഷെ ഇപ്പം ഞമ്മക്ക് എന്താ ച്ചാ അങ്ങനെ ഞമ്മക്കൊരു പേട്യ വി
പേടിയ അതെ അതെ ഇപ്പൊ നമ്മള് കൂട്ടി വിട്ടാലും നമുക്ക് സ്കൂളിൽ ചെന്നോ നമുക്ക് ടെൻഷനാ തിരിച്ച് വരും വരെ നമുക്ക് ടെൻഷനാ അത്
ത്തെ കാലഘട്ടം അങ്ങനെയാ ണ് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തു കെ ഇപ്പൊ നമ്മോട് എപ്പോം സംസാരിക്കുന്ന ആൾക്കാാര് പോലും എന്താ ചെയ്യാന്ന് പ നമ്മക്ക് പറയാൻ പറ്റാത്ത ഒരു കാലാണ് ഇപ്പോ അപ്പൊ നമുക്ക് മക്കളൊക്കെ നമ്മളെ കൂടെ തന്നെ കൊണ്ടു പോയി നമ്മളെ കൂടെ തന്നെങ്ങട്ട് വിടേണ്ടി ഒര് സ ഇതാണല്ലോപ്പ നമ്മക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ നമ്മള് ഏം എല്ലാവാരും കൂടി മക്കളെ നമ്മക്ക് ധൈര്യമായി വിടേനി ഒരു പ്രശ്നവും ഇല്ലേനി എല്ലാരും കൂടെ മക്കൾ പോവലും ഉണ്ടായിരുന്നു
അതെെ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മളെ ഒന്നും സ്കൂളിൽ കൊണ്ട് വിടാനോ വിളിക്കാനോ ഒന്നും ആരും വരത്തില്ല നമ്മൾ തന്നെ പോന്നു തിരിച്ചു വരുന്നു ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ഉം ആ
ക്ക് വിഷയല്ലല്ലോ നമ്മൾ സ്വയം തന്നെ ഇങ്ങിട്ട് വരൂവേനി
പിന്നെല്ല ഞാനൊക്കെ സ് ഞങ്ങള് ഇച്ചിരി ദൂരെ ആ സ്കൂളി വീടിനടുത്ത് സ്കൂൾ ഇച്ചിരി ദൂരെ ആായിരുന്നേ ഞാനൊക്കെ വീട്ടിൽ വരുന്നത് ആറേ കാലൊക്കെ ആകുമ്പോഴായിരുന്നു പക്ഷെ ഒരു പ്രശ്നം വീട്ടുകാർക്കും ഇല്ല നമ്മുക്കും ഇല്ല നമ്മളും ഒരു ഇതും ഇല്ലാതെ നമ്മള് കറക്റ്റാ ആ സമയത് നമ്മൾ വരും അവർക്ക് നമ്മളെ കുറിച്ച്
ന്നും ഇല്ലല്ലോ വ്യാപകമായിട്ട് ഇങ്ങനെന്നുമില്ല നമ്മൾ എവിടെയെങ്കിലും കേൾക്കലകൊള്ളൂ പിന്നെ പിടിച്ചൊണ്ട് പോക തട്ടികൊണ്ടുപോകുന്നൊക്കെ നമ്മൾ അടുത്തൊന്നും നമ്മള് കേൾക്കലില്ല ഇപ്പൾ ഇപ്പം ഇപ്പം ഫുള്ള് അതാണ് മക്കൾ കൊണ്ടു പോവ സ്കൂള വിട്ട് വരുന്ന മക്കളെ കൊണ്ടുപോവുക അവിടുന്ന് കൊണ്ടുപോവ അവിന്ന് കൊണ്ടുപോവുക പേടിയാണല്ലോ നമ്മുക്ക് കാരണം അയ്ക്കൂടി മക്കൾ ഒറ്റ കൂടി മ്പോ പോരുമ്പോ നമ്മളൊക്കെ സ്കൂൾ പോകണ കാലത്ത് നമ്മുക്ക് സ്കൂൾ ബസ്സ് പോലും ഇല്യേനിയല്ലോ നമ്മൾ നടന്നിട്ടന്നെ ല്ലേനിയല്ലോ പോകല് ബസ്സ് ഒന്നും അങ്ങനെ സൗകര്യങ്ങളായി ബെ ആയിട്ടില്ലേനിയല്ലോ ഇപ്പൊക്കെ സൗകര്യങ്ങൾ കൂടുന്തോറും നമ്മക്ക്ള്ള ഉള്ളിലുള്ള പേര് ഇതു കൂടിക്കൂടി വെരാണ് സൗകര്യം കൂടുന്നെനനുസരിച്ച് കാലഘട്ട് ഇത് ഭയങ്കര മോശായിട്ട് വരും കാലഘട്ടവും കാലഘട്ടവും ഉം അതേപോലെ സാഹചര്യങ്ങളാണെങ്കിലും ഇപ്പൊ ഒരു മനുഷ്യനെ കൊല്ലാൻ വരെ ഇപ്പോ ഒരു കാരണം ആൾക്കാർക്ക്
യ്യോ അതെ അതെ പട്ടീനേം പൂച്ചനെയൊക്കെ കൊല്ലുന്ന പോലെ ആ മനുഷ്യനെ കൊല്ലുന്നെ നിസ്സാരവായിട്ട് അതിന് പോലും പേടിയാ ഇപ്പൊ ഉം അതാ നമുക്കിപ്പോ ഒരു ഒരു പട്ടീനെ കൊല്ലണോങ്കി ഒരു സ് പേടിയുണ്ട് ആൾക് ക്കാര് പഞ്ചായത് ഈ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലൊക്കെ പര പരാതി കൊടുക്കു ക്കും എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷെ മനുഷ്യനെ കൊല്ലാൻ അതുപോലും ഇല്ല
കഴിഞ്ഞാതാരും ചോദിക്കാനില്ലാന്നുള്ളൊരു ത് ഭീതിയാണ് ആൾക്കാർക്ക് കാലങ്ങള് പോയ പോക്കേ അതൊക്കെയാണ് ഇപ്പൊ ഈ ഒറ്റക്ക് വിടാനും ആ എന്ത് വേണേലും ചെയ്യാം എന്ത് വേണേങ്കി ചെയ്യാം ആ ഇഞ്ഞിപ്പോ നേ ആരെ വേണേങ്കിലും കൊല്ലാ കാരണച്ച പൈസ ഇണ്ടെങ്കില് അത് ഊരി പോരും നമ്മ നിയമിപ്പോ അതേപോലെ ആണ്. അപ്പോ ആൾക്കാർക്ക് ഒരു പേടിയൂല്ലാ ജാമ്യത്തില് ഇറങ്ങാ പൈസാന്ന് അതെ എന്ത് ചെയ്താലും അതിന് ശിക്ഷ കിട്ടുന്നില്ല അതിന്റേതായ ശിക്ഷ കിട്ടുന്നില്ല. ശിക്ഷ കിട്ടുന്നില്ലാ. ജാമ്യത്തില് ഇങ്ങട് ഇറങ്ങി പോരാ ഓൽക്കൊരു ധൈര്യാന്നേ അപ്പോ അച്ഛനെ കൊല്ലാ അമ്മനേ കൊല്ലാ നേ മദ്യ ലഹരി ആണെങ്കില് വിഷയയൊന്നില്ല.
ഉം ഇപ്പോ കണ്ടില്ലേ ഇവിടെ നമു ക് ഇവിടെ
അടുത്ത ആ ഒത്തിരു ആ അടുത്താഴ്ച സ്ഥലത്തു തന്നെയാണ് ഉം ഉം അമ്മേൻ അച്ഛനേ കൊന്നിട്ട് ഇപ്പം ഒരു ഏഴ് വർഷവായി ആ ആ അച്ഛനെ കൊന്നിട്ട് അച്ഛനെ കൊന്നിട്ട് ഉം ഉം ഇപ്പം അമ്മേനേം സഹോദര
ഇപ്പ കൊന്നു വീടിന്റെ പരിസരത്ത് തന്നെ കുഴിച്ചിട്ടു. ഈ സഹോദരനെയും അമ്മേനെ അയാൾക്ക് മാനസിക പ്രശ്നമാണെന്നാണ് ഇപ്പ പറയുന്നെ പക്ഷേ അങ്ങ്ക്ക്‌ ഒരു പ്രശ്നവും ഇല്ല അയാൾക്ക് അതിപ്പ ഈ കേസിന് ഊരാൻ വേണ്ടി അയാള് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ്
കുള്ളൊരു ഏ ഒരു ഏ പൊതുവായ കാര്യം
അതോ കേസീന്ന് ഊരാൻ വേണ്ടിയാണോ മാനസിക പ്രശ്നൊള്ള ആളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ആ അതാണ് അതാണ് ഇപ്പോ എല്ലാവരും എല്ലാവർക്കും ഉള്ള എളുപ്പ മാനസിക പ്രശനം പറഞ്ഞാല് ഇപ്പം സ്വന്തം അമ്മമാര് കുഞ്ഞുങ്ങളെ കൊല്ല ന്നിട്ട് മാനസിക പ്രശ്നം
അതെ അതെ അതെ സ്വത്തിന്റെ പേരിലാണെങ്കി പ്രശ്ന
ഓ ഏ അതൊരു ഭയ പ്രശ്നം
അതെ അതെ ഓ അത് നമ്മ ഒരു ഒരു കണക്കി അത് കാർണവമാരുടെ കുറ്റമാണെന്നേ കാർണവമാര് സ്വത്തും മുതലും ഉള്ളവര് അത് അത് ഉള്ള കാലത്ത് ഇവര് ആർക്കാണോ വേണ്ടത് അവർക്കുള്ളത് വീതം വെച്ച് എന്താന്ന് വെച്ചാ എഴുതി വെച്ചേക്കും അതിനകത്ത് പിന്നെ ഒരു തർക്കത്തിനോ വഴക്ക്
ഓലെ കാലശേഷാണ് ഇത് സംഗതി ഇത് ന്നെങ്കിൽ പിന്നെ അതിന് കച്ചറ തീർത്താ തീരൂല തീരത്തില്ല അതെ അതെ സത്യവ ഓല്ള്ള കാലത്ത് ഇനിയിപ്പോ എന്താള്ളത് ഇനിയിപ്പോ അത്ള്ള പോലെ എല്ലാർക്കും ഒരേ പോലെ വീതിച്ച് കൊടുത്ത് ഏ അതൊക്കെ രേഖാമൂലം ആക്കി ഒക്കെ റെഡ ടി ആക്കി ഒക്കെ ബച്ച് വച്ചാല് കൊഴപ്പില്ല മരണ ശേഷം പിന്നെ മക്കൾക്ക് ഇതിനാണ് കച്ചറ അതെ ചില കാരണോമാരുണ്ട് അവരുടെ കാലശേഷം മക്കൾ എന്നാണെങ്കിൽ ആവട്ടെ ന്നുള്ള ചിന്തയാ അങ്ങനെ വരുമ്പോയാണ് കാരണവമാര കൊല്ലലും കാരണോമാരെ കൊല്ലലോണ് പിന്നെ അർഞ്ഞാൽ ഒരു എപ്പഴും ശാപം കിട്ടിയ പോലെ എപ്പോഴും ഒരു കച്ചറയും കലമലും ഒരു ഒരുമ മല്ലാത്ത പോലെയി പോവൂല്ല പിന്നെ അത്രയും കാലം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നെ ഈ കാരണം പിന്നെ ഇ പിന്നെ ഈ ഒരു സ്വത്തിനും വാണ്ടിട്ടാണ് ഇത്രീം ഇത്രയും കാലം ജീവിച്ചത് ഏ സ്വന്തം കൂടെപ്പറപ്പാളെ സ്വന്തം അമ്മയും അച്ചയും കൊല്ലാപ്പോ ആൾക്കാർക്ക് ഒരു മടിയില്ല സ്വത്ത് സ്വത്ത് സ്വത്ത് ബന്ധങ്ങൾ കൊന്നും ഇപ്പോരു വാല്യു ഇല്ലെങ്കിൽ മൂല്യം ആൾക്കാര് കൊടുക്കണേ ല്ല പണോണ്ടോ ഇാന്നഞ് ഓന് ഏത് ചപ്പ് ചവറന്നെങ്കിലും ഓനൊരുസ്ഥാനുണ്ട് പണം ഇല്ലേ പണം ഇല്ലോനു നെ പണം ഇല്ലാതോന്നും രണ്ടു രണ്ട് ത ന്നെ അങഞ് ഇ എത്ര അല്ലപഞ്ഞിട് കയില്ല കാരണന്താ ച്ചപ്പോ ആൾക്കാര് കാഴ്ചപ്പാട് ഫുള് അങ്ങനെണ് പൈസ ണ്ടോ എന്നാ ഓന് വെലൊണ്ട് പൈസല്ലേ എന്ന ഓ വെലല്ല ഓനരും അംഗീകരിക്കൂല്ല കാലം പോയരു പൂക്കിലേ പൈസക്കാർക്ക് എന്തു ആവാ പണല്ലാത്തവോനെ എന്നും ഓല അടിമ തന്നെ
അതെ അതെ അതിന് മാത്രരു മാറ്റവില്ല വർഷങ്ങളാട്ട് അതിലൊരു മാറ്റം വന്നിട്ടില്ല
പൈസ ള്ളഞ്ഞിപ്പോ അഞ്ഞിപ്പോ പൈസ ള്ള ആൾക്ക കുറച്ച് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ആഹ് ഏഹ് അതൊരു വിഷ് ആൾക്കാർക്ക് പൈസ ഇണ്ടല്ലോ അതാണ് എത്രോ ആഹ് എത്രോ നല്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാര് പൈസ ഇല്ലാത്തന്റെ പേരില് എത്ര എത്ര ബുദ്ധിമുട്ട ഉള്ള ആൾക്കാരും ഉൾക്ക് എന്താ പൈസ അല്ല പക്ഷെ അതുകൊണ്ട് ആൾക്കാര് ഓലെ അംഗീകരിക്കൂല പാവപ്പെട് ത്തവനും ദരിദ്രനും സമ്പന്നനും തമ്മില് വ്യത്യാസം നല്ലോണം ഉണ്ട് എല്ലാ ഏഹ് ആഹ് ഏഹ് അതെല്ലാം മേഖലയിലുണ്ട്
അതെ അതെ ഉണ്ട് ഉണ്ട്
അതില്ലാത്ത മേഖല ഇല്ല ജീവിത ശൈലി ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ആഹ് പ്രശ്നം വരുന്നുണ്ട് അവനുണ്ട് അവക്ക് ഇല്ല അതേപോലെന്നെ നോക്കണ ആഹ് കാരണം ഇപ്പ അങ്ങനെ തരം തിരിച്ച് നിക്കണ എത്രോ വീടുകളുണ്ട് പൈസ ഉള്ളോനെ നോക്ക അല്ലാതോര നോക് അല്ലെങ്കിൽ ഓൾക്ക് നല്ല ഫുഡ് ഇവക്ക് മോശം ഫുഡ് ആന്നൊക്കെ അങ്ങനൊക്കെ ചിന്തിക് ആൾക്കാര് ഇപ്പോളും ഉണ്ട് ഇപ്പൊ ഉണ്ട് അറിഞ്ഞപ്പോ നമ്മ സമൂഹ അങ്ങനെയാണ് കാട്ടികൊടുക്കണ എല്ലർക്കും അപ്പൊ അങ്ങനത്തെ ചിത്രം എല്ലാര ഇതില് ഏഹ് കാരണം പൈസക്കാർക്കാണ് ഇബ